ആഹ് സംസാരിച്ചിട്ടേ സമയം നോക്കില്ല
ആഹ ഹ ഹ ഞാൻ സമയം നോക്കുന്നുണ്ട് അഹ്
ആഹ ഇപ്പഴഞാൻ ഇപ്പഴൻ നോക്കിയ
പിന്നെന്താ വേറെന്ത കാലാവസ്ഥ നല്ലേന്നല്ലേ
ആഹ കാലാവസ്ഥയൊക്കെ നല്ലതാണ്
ആഹ ബിരിയാണിയെല്ലാം വെക്കോ
ബിരിയാണിയൊക്കെ തല്ലിക്കൂട്ടി വെക്കും
ശരിക്കുമ്പൊക്കൊനറിയില്ല
ഇല്ല കൊടുക്ക പിള്ളേർക്ക് റൈസ് കുക്കറില് കുക്കർ ബിരിയാണി പെട്ടെന്നുണ്ടാക്കി
ആഹ കുക്കർ ബിരിയാണി അധേകളം വെക്കുന്ന കേക്കാ പക്ഷെ എൻ്റത് ഞാൻ വെച്ചിട്ട് കൊളായിപ്പോയിനും ശരി വന്തോയി മന്തി പോലെയുണ്ട് പക്ഷേ എങ്കില് കുട്ടികൾ പറയുന്ന് ഇനി വേണ്ട കുക്കർ ബിരിയാണി
ആഹ്
ഒരിക്കവെച്ചിട്ട് തന്നെ
കുഴിമന്തിയൊക്കെ കഴിക്കാൻ തോന്നുമ്പ പുറത്തുന്ന് കഴിക്കും അത്രയാ
ആഹ അതിപ്പോ പാർസലന്നെ ഓരോ ഇതിൽ സ്ഗിന്ന് പറയുന്നലും ഓഫർ ഇല്ലേ
ആഹ് ഉണ്ട്
അന്നേരം കിട്ടുവല്ലേ അങ്ങനെ ഓരോരിക്ക് ഇവരെ ഓരോന്ന് മേടിക്കുന്ന കാണാ ന്യൂഡിൽസും ഇതെല്ലാം
ഉം
ബീറ്റ്റൂട്ട് പലതരം ഇല്ലേ ടേസ്റ്റ് ഉള്ളതും ഇല്ലാത്തതും അല്ലെ ആ മധുരുള്ളതുകൊണ്ട് മധുരം ഇല്ലാത്തതു ഒണ്ട് ഓ ഓരോന്ന് ആക്കി കഴിഞ്ഞാ ടേസ്റ്റ് കിട്ടൂല ഓരോന്ന് ആക്കിയാ നല്ല ടേസ്റ്റ് ആണ്
ഉം കളറുള്ളതും കളർ കൊറഞ്ഞതൊക്കെണ്ട്
ആഹ് നല്ല വര് രിക്ക തിന്നാൻ നല്ല ഇതാണ് കുട്ടികളതീക്ക് ലിഫ്റ്റി ക്കാക്കി ഉപയോഗിക്കുന്നത് ഈ ബിറ്റ്റൂട്ടല്ലേ
ആഹ്
ബീറ്റ്റൂട്ട് അങ്ങനെണ്ടല്ലോ ഒരു പ്രത്യേകത
ഉം
ഈ ഈ സമയത്ത് ചീര അല്ല മുരിങ്ങല ഉപയോയിക്കാൻ പറ്റോ
ഏത് ഈ കർക്കിട മാസത്തിൽ അങ്ങനെ ഉപയോയിക്കാറില്ല ഇലകളൊന്നും
അല്ലെ ഏത് മാസല്ലാന്ന് ഉപയോയിക്കാൻ പറ്റാത്തെ
കർക്കിടക മാസം
ബാക്കിയെല്ലാം മാസോം ഉപയോയിക്കാ
ആഹ് കർക്കിടക മാ അങ്ങനെയല്ല വെഷാംശം ഉള്ളന്നൊക്കെയാ പറയുന്നേ
അങ്ങനാ ഇത് കുരു ചക്കയിൽ ചക്കക്കുരുല്ലേ ചക്കയെല്ലാം കിട്ടലിണ്ടാ ഇവിട
ആഹ് കിട്ടാറുണ്ട് നമ്മക്കെല്ലതൊക്കെ വീട്ടീന്നൊക്കെ പിടിക്കുംമ്പോ കൊണ്ട് തെരും
ആഹ് ചക്ക വെക്കൂം ചക്കേന്റെ കുരുവെടുത്തിട്ട് നമ്മളീ മുരിങ്ങയില എടു ത്ത് വെക്കും നല്ല ടേസ്റ്റ് ആണ് നിങ്ങള് വെക്കലിണ്ടാ
ഞങ്ങള് ചക്കക്കുരു കൊഴയ്ക്കാറുണ്ട് ചക്ക കൊഴയ്ക്കാറുണ്ട്
ചക്കക്കുരു മാത്രം ഈ കറിവ് ഇത് മുരിങ്ങലേന്റെ എലയും ഇട്ടിട്ട് കൊറച്ച് വേവിച്ചിട്ട് തേങ്ങ കൊർച്ച് ചെരണ്ടി ചെര അരക്കണ്ടാ അതിലിട്ട് കടു പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി നല്ലാണം ഇടണം
ഓഹ്
അങ്ങനെ ചെയ്യും പിന്ന ചക്ക വെക്കലുണ്ട് ചക്ക പലതരത്തിൽ വെക്കലുണ്ട്
ഓ
എറച്ചി ഇട്ടിട്ട് വെക്കലുണ്ട് പിന്ന സാധാരണ ഇതാക്കിയിട്ടെല്ലാം വെക്കലുണ്ട്
അവിയലുകളക്കെ കൊഴച്ചെടുക്കൂല്ലേ
ഉം അത് നല്ല ചക്ക മരംവേണോപ്പ വീട്ടില്ല്ലേ കൃഷി നടത്തലിണ്ടാ കൃഷി
കൃഷിയാ ഇവിടെ എന്റെ ഇവിടെയുണ്ട് ഹസ്സ് വീട്ടിൽ നടത്തുന്നുണ്ട് ഞാൻ വെള്ളോക്കെ ഒഴിക്കാറില്ലേ തക്കാളി മുക്കുന്നൊക്കെ
ഞാൻ പിന്നെ പപ്പായുണ്ട് പപ്പായിന്റെ കൊറേ മരുമുണ്ട് കൊറേ ഭാഗം ഉള്ളം പന്നി പറിച്ച് ത്ത് പകുതി ചാടി
മുള്ളംപന്നി ഉണ്ടാവിടെ
ഉം മുള്ളംപന്നീണ്ട് പപ്പായേന്റെ മരോം വളരാൻ വിടൂല പകുതിക്ക്ന്ന് മുറിച്ചെടക്ക്ന്ന ഒരേകദേശം ആവുംമൊ കൊറച്ചു ഭാഗം അവുട്ന്ന് മൂന്നാലെണ്ണൊണ്ട് എന്നിട്ട് ഇത്പ്പ എടുത്തിട്ട് കുട്ടികളെല്ലാം തിന്നീനി അത് കൃഷി നടത്തും പൊറൊന്നും കൃഷി നടത്തലില്ല അത് ഞമ്മക്ക് കറി വെക്കാല എടക്കിട ഒക്ക പറിച്ചിട്ട്
ഉം ഉം
നിങ്ങള അവിടെ എന്തെല്ലാം കൃഷിയാണ്
ഇവിടെ കാന്താരി ഉണ്ട് തോവിക്ക ഉണ്ട്ക്കുണ്ട് ചാമ്പക്കുണ്ട്
ആഹ ചാമ്പക്ക
ഏ പുളിയുണ്ട് മുരിങ്ങക്കുണ്ട്
ആഹ് മുരിങ്ങക്ക എലന്റെ എല വർക്കലല്ലേ നിങ്ങള്
ആ എല എല വറച്ചിട്ട് തോരന് വെക്കും മുട്ടക്ക ഇട്ട്
ആഹ നിങ്ങ തോരന് എന്നാ അറിയല്ലേ ഞമ്മള് വറവ് എന്നാ പറയ മുരിങ്ങ വറവ്
പല നാട്ടിലും പല പേരുകളാണല്ലോ
കുട്ടികള് കട ഉറങ്ങിയാ
ആ മോന് ഉറങ്ങുന്നു മോള ഉറങ്ങി മോന് പാല് കൊടുത്തോണ്ടിരിക്കുന്നു
പാല് കുടിക്കുന്ന മോനായിയിരിക്കും അല്ലെ
ആ അതെ രണ്ട വയസ്സാകുന്നേ ഉള്ളൂ
അതെ ആഹ
ഉം
നിങ്ങള് വേറെന്തങ്കിം ചെയ്യുന്നുണ്ടാ
ആ ചെറിയ ബിസിനസുണ്ട് ഓൺലൈന് സേവാപ്പ് ബിസിനുണ്ട് സേവപ്പ്
സേവാപ്പിന്റെ ആഹ സേവാപ്പിൽ നിങ്ങക്ക് ക്യാഷെന്തേം കിട്ടിയാ
ആ കിട്ടുന്നുണ്ട്
എത്ര കിട്ടി
ഇപ്പം ഞാൻ ചേർന്നിട്ട് രണ്ടു മാസ ആയുള്ളു
അന്നേരം നിങ്ങൾക്ക് ആയിരം കിട്ടിയാ മൂന്ന് മാസം എത്തിയാലല്ല ആയിരം കിട്ടാ
ആഹ ആയിരം
കിട്ടിയ
ല്ല റഫർ ചെയ്യുമ്പോ നമുക്ക് ബോണസ ഒക്കെ കിട്ടും അല്ലോ
ആ അതെത്ര അത് എത്ര എണ്ണം കിട്ടിയ റഫറല് ചെയ്യുമോ എത്രയാള ക
എനിക്കരായിയിരോളം കിട്ടി
എത്ര ആള ചെയ്തത്
പത്ത് വര ചെയ്താ പത്ത് നൂറ് വച്ച ആയിരം രൂപ കട്ടു
അങ്ങനെ പത്താണ് ചേർത്തി ആയിരം കിട്ടൂ ഒരാക്ക് നൂറ് വെച്ചിട്ടില്ലേ പിന്നെ മൂന്ന മാസം കഴിഞ്ഞാല് നിങ്ങ ആയിരം കിട്ടും
ആയിരം കിട്ടും പിന്നെ അതു കോല് മൂവായിരം പിന്നെ ഇരുപതിനായിരം
മൂവായിരം കിട്ടണ എത്രസ എത്ര മാസം എത്തണോ
അതും രണ്ടു മാസം നമുക്ക് പറയാൻ പറ്റത്തില്ല കമ്മള് നമ്മള് ചേർന്ന് കഴിഞ്ഞ പിന്നെ വരുന്ന കസ്റ്റമർ ഓട്ടോപോൾ സിസ്റ്റം അനുസരിച്ച് മല്ലേ അത് കംപ്ലീറ്റ് ആകുന്നനുസരിച്ച് കേ പിന്നെ ജി എസ് ടി പിടിച്ചിട്ടന്ന ജിഎസട്ടിയും കൂടെ പിടിച്ചിട്ടേ തടുത്തുള്ളൂ
അതും കഴിച്ചിട്ടേ തരുവല്ലേ ഉ സേവക്കൽ ഞാൻയില്ല ഞാൻ സ്റ്റാറ്റസ് വർക്കിനാ ഉള്ളത് പിന്നെ ഡ്രസ്സിന്റെ
എത്രോത്തോളും ഉം
ഉം അത് കൊറയായി ഞാൻ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിന് പക്ഷെ ചെയ്തിട്ടില്ല
ഉ ഉ
ഈ മൂന്ന് മാസം വരെ കാത്നിക്കുന്നൊണ്ട്
ആ അത്രയൊന്നും കാത്ത നിന്നാലും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയ ആ വീട്ടമ്മമാരെ പോലെ നമ്മളപ്പ ഉള്ള വീട്ടമ്മമാരെടെ ലക്ഷ്യങ്ങളാണ് സമ്പാദിക്കുന്നത് ഓരോ ദിവസവും ഇ കേട്ടോ മൂന്ന നാലും നേരവും മീറ്റിംഗ് ഉണ്ട് സൂ മീറ്റിങ്
ആഹ്
ഉ എളുപ്പന്നെ ആറ് മണിക്കത്ത മീറ്റിംഗ് ആണന്നല്ല അടിപൊളി ക്ലാസ്ക്കെ ഒക്കെയാണ് സാർ എടുക്കുന്നത് സാ
ആ നമ്മെൾ മോർണിംഗ ആറ് മണിക്കെത്ത സൂമീറ്റിങ്ങ് കേട്ട കഴിഞ്ഞാ പിന്നെ നമുക്ക് വർ ക്ക് ചെയ്യാനുള്ള ഇത് കോൺഫിഡൻസ് വരും നമ്മളെ നമുക്ക് കൂടുതൽ ഉന്മേഷം കിട്ടും നമ്മൾ അത് വിട്ട് പോകത്തില്ല
ആഹ സേവാപ്പ് നാ കേട്ട് തന്നെ ഒരു കൊല്ലായി ഇപ്പൊ വിചാരിക്കുന്ന കേട്ടാരന്ന് തന്നെ ചെയ്യ ഇതിന ഇങ്ങനെ മേല ഉണ്ടാവും പക്ഷെ നല്ലതിൽ പോയി
ഞാന് മോണിങ്ങില് ഇത് സൂ മീറ്റിങ്‌ ലിങ്ക് അയക്കാം ഇല്ല ജോലി നടക്കുന്ന കൂട്ടത്തിൽ ഇതൊന്ന് കേട്ടാൽ മതി ജസ്റ്റ്
ആഹ എല്ല എന്നോട് കൊറേ ആള് പറഞ്ഞിട്ടുണ്ട്
ഉം
ക്യാഷ് എടുത്തിട്ട് തന്നെ ഇതാക്കി തരാം ഞാൻ പിന്നെ മൂട് കൊടുക്കാത്തത് കൊണ്ടാണ്
ഓ ഓ
ഒരേ പലേതിലും ഉണ്ടായോണ്ട് ഇതെനക്ക് സൈറ്റ് കേയറാൻ പറ്റ അറിയുന്നേ ഇല്ല പഠിക്കാൻ പറ്റുന്നേ ഇല്ലങ്ങന അഹ മയിന്റ് പോന്നവുന്നില്ല അഹ് മയിന്റ് പോണ്ടേ ആ സൈറ്റ് കയറേണ്ടതും ഇതും അതാവുന്നില്ല എനക്ക് അതാന്ന് വല്ലാ തെ പ്രശ്നം വന്നേ അതെ ഞാൻ സേറ്റ് കേയറുമ്പോ പറ മതി ഞാൻ ഇല്ലന്ന് പറഞ്ഞിട്ട് ഞ ഒയിവായലാണ്
ആഹ്
ആഹ വേറെ എന്തേലും ഭക്ഷണം കഴിച്ചാ
ആ ഭക്ഷണം കഴിച്ചു ചോറ് കഴിച്ചു ഉച്ചക്ക് കക്ക ഉണ്ടായിരുന്നു
ഭർത്താവ് വരൂല നിക്ക
ഹസ്ബൻഡിന്റെ വീട്ടില പുള്ളിക്കാരൻ വരില്ല കൊണ്ടാക്കിയിട്ട് പോവും
പിന്നെ നിങ്ങള് കൂട്ടാൻ വരുത്ത്മാത്ര
ആഹ കൂട്ടാൻ വരുന്നേ ഉള്ളു നാളെ വരും കൊണ്ടുപോവൻ ഇപ്പൊ വന്നിട്ട് ഒരാഴ്ചയായി
ആഹ അങ്ങനെ
ഉ പിന്നെ സ്വന്തം വീട്ടിലൊക്കെ പോകാറു
സ്വന്തം അങ്ങനെ ആ സ്വന്തം വീട്ടിലേ നിൽക്കായിരിക്കും അല്ലേ നിങ്ങളെ വീട്ടിലേ നിൽക്കൂലായിരിക്കും താമസിക്കൂലായിരിക്കും
ആ അങ്ങനത്തെ അഭിമാനം ഉള്ളവരൊക്കെ അവിടെ നിൽക്കും നമ്മുക്ക് നമ്മുടെ അച്ച ഉപേക്ഷിക്കാൻ പറ്റുവോ
അതെ പറഞ്ഞിട്ട് കരില്ലപ്പ ഓര് നാണക്കേട് നമ്മൾ ഇവിടെ പക്ഷെ അങ്ങനല്ല നമ്മൾ ഇവിടെ തന്നെയ ഭർത്താക്കന്മാർ നല്ല ഇതാണ് അങ്ങനെ ഇതൊന്നുമില്ല എല്ലാവരും ഇവിടതന്നെ പിന്നെ നമ്മളെ ആങ്ങള ആറാന്നങ് പോവാ പെണ്ണിന്റെ അടുത്തേക്ക്
ആഹ്
പെണ്ണിന്റെ വീട്ടിലാ എല്ലാരും വേറെന്താ നിങ്ങൾ എത്ര മണിക്കാ ഉറങ്ങാ
പ പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകും ചിലപ്പം
അതന്നെ ഇപ്പ കളിണോല്ലണ്ടാ
ഇല്ല കാണലില്ല
കളികാണലൊന്നുല്ലാ
ഏഹ
നഞമ്മ ഏകദേശം ഭർത്താവിന് ഭയങ്കരന്ന്
ആഹ
ഓരരിക്ക കാണും പിന്നെ ഉറക്ക വരുമ്പോ പോയി കിടക്കൂ ഹ വേറെന്താ
ഇ കളിയല്ലേ
ആഹ ലോകത്തെ ഇതല്ലേ ലോകകപ്പല്ലേ
അതെ പക്ഷെ എനിക്കറിയാത്തോടെ ഞാൻ അതിനെ കുറിച്ചൊന്നും ഗവണിക്കാറില്ല
ആഹ് ഞാൻ എടക്ക് കാണും പിന്നെ തന്നെ ഇപ്പ പാതിരാക്കായ കൊണ്ട് ആളെ ഉറ ക്ക് രാവിലെ എണീക്കുമ്പോ കുട്ടികൾക്കും അയക്കല ഇല്ലാംകുമ്പോ ക്ഷീണം പിടിക്കും എണീക്കാൻ കയീല്ല
ആ അതെ നമ്മളല്ലേ പിള്ളോരെയും കൂടെ എഴുന്നേപ്പിക്കണ
ആ അന്നേരം നിങ്ങള് കുട്ടികള് സ്കൂളിൽ എങ്ങനെയാ പോവാ
ആഹ് കഥയൊക്കെ ഉണ്ട് ഇപ്പൊ എന്റെ സെക്കൻ്റ് മാരേജ് ആണ് പേഴ്സണലായിട്ട് കൊറെേ ഉണ്ട് സംഭവങ്ങള്
ആഹ അങ്ങനാ എല്ലാ സ്കൂളില് ഭർത്താവിന്റെ വീട്ടിൽന്നാ കൊണ്ടാക്കലേ അല്ലേ ഇവീടുന്നാ
മോള് കൂടെ ഇല്ല
അതെ അന്നേരം അവര് അവിടുന്ന് പോവായിരിക്കും അല്ലെ
ആഹ് പോയി കാണും
അങ്ങനെ ഭർത്താവിന്റെ വീട്ടിലാ
ആഹ അതെ ഫസ്റ്റ് ഹസിന്റെ വീട്ടില്ല
അതെ ആഹ് ആഹ് വേറെന്ത
ഇപ്പ എന്താ രണ്ടാമത് ആഹ് ശരി
എന്നാ ശരി
ആഹ്